ഹലോ കെ പറയുന്ന കേക്കുന്നുണ്ടോ? ഓ ക്കേന്നാ. ഓഹ് സുഖായിട്ടിരിക്ക്ന്ന്. അവിടെ എന്തുണ്ട് വിശേ
ഉം സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുല്ലാ. ഇന്ന് മയല്ല. ഇന്ന് മഴ പെയ്തിട്ടില്ല. ഇന്നലെ രാത്രി ഇണ്ടായിനി ആഹ്
നമുക്ക് ഇന്നല ഒക്കെ ഭയങ്കര മഴയായിരുന്നു.
ആണോ?
ഇന്ന് മഴ ഇല്ലാതില്ലാ ചെറിയ ചെറിയ മൂടിയായിട്ടി- ങ്ങനെ നിക്കുവായിരുന്ന്. ആഹ് അങ്ങനെ നിക്കുവായിരുന്ന്
ആഹ് ആഹ്
രാത്രിയിലേക്കെന്താണ് ഫുഡ്?
രാത്രി ഉച്ചക്കത്തതെന്നെ. ഉം ചോറ്ണ്ട് ഉം അതന്നേണ് ഇവ്ടെ. ഇവിടെ പിന്നെ ചപ്പാത്തിന്റെ പരിപാടിയൊന്നുല്ല്യ.
ആന്നോ
ഉം ചോറ് രാവിലെ കയിക്ക്ണ ഉച്ചക്ക് കയിക്കണ ചോറ് തന്നെണ് രാത്രിക്കും.
എന്താ കറി എന്താ വെച്ചെ?
കറി ഇന്ന് വെള്ളിയല്ലേ അപ്പന്ന് ബീഫ്ണ്ടായ്നി മോര് കാച്ചതും ബീഫും ചോറും. ഉം നിങ്ങ
നിങ്ങക്ക് വെള്ളിയാഴ്ച ബീഫ് മസ്റ്റാണോ?
ആഹ് വെള്ളിയാഴ്ച ചിക്കനോ ബീഫ് എന്തേങ്കിലും ഉണ്ടാകും നോൺവെജ്
ആഹ് ആഹ് ആഹ്
അയില്ണ്ടാവും അല്ലാത്ത ദിവസം പിന്നെ പച്ചക്കറി ആണെങ്കിലും മീനാണെങ്കിലുംഒക്കെ അങ്ങനെ തന്നെ അങ്ങനെ പോകും
ഉം വെറൈറ്റി ഫുഡ ഒക്കെ ഉണ്ടാക്കാണ്ടോ ഞമ്മുക്ക് ഇന്ന് മീനും ചോറും ചക് ക്കെ വെറൈറ്റി ഫുഡ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ
ച്ചി ചെല ദിവസൊക്കെ ഉണ്ടാക്കും വെള്ളിയാഴ്ച ഉണ്ടാക്കാണെ അധികം വെള്ളിയാഴ്ച ഉണ്ടാവ ഫ്രൈഡേ അധിക ദിവസ് എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കും അന്ന് പിന്നെ ബീഫ് ഇല്ലേ ദിവസം ആകുമ്പളെ അതോണ്ട് ക്കെ ചെലപ്പം മന്തി ഏക്കാരം അങ്ങനെന്തക്കെ ബിരിയാണി ടോക്കെൻ ഇണ്ടാക്കും ആഹ് ഉണ്ടാക്കും അതങ്ങനെ ഉണ്ടാക്കാറില്ലേനി ഞാന്
ആഹ് നമ്മള് മന്തി കഴിക്കണേങ്കി കടയി പോയി വേടിക്കത്തേള്ളൂ
ആഹ് ആഹ് ആഹ് ആഹ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വേറെ ടേസ്റ്റ് ആക്കാരം ഒന്നുകൂടെ ഹ കേടില്ലാണും ആദ്യ ഒക്കെങ് വാങ്ങലേന്നു അത് ഉണ്ടാക്കാറില്ല അത് ഇണ്ടാക്കി റെഡി ആവില്ല ഒന്നാമത് അത് ഇണ്ടാക്കി നോക്കിയിട്ടില്ലേനി പിന്നെ ഇങ്ങനെ ഇണ്ടാക്കി ഇണ്ടാക്കി പിന്നെ ലെവലായി ഫസ്റ്റ് ഏതും അങ്ങനെ തന്നെ അല്ലെ ഫസ്റ്റ് ഇണ്ടാക്കുമ്പോ റെഡി ആവില്ലല്ലോ പിന്നെമ്മ പിന്ന ഇങ്ങനെ ഇണ്ടാക്കി റെഡിയാവുമ്പോൾ പിന്നെ
ആഹ് ദം ചെയ്തൊക്കെ അല്ലേ എടുക്കുന്നേ
ആഹ് ആഹ് മന്തി അങ്ങനെയാണ് നമ്മൾ എന്താ ചെറേരു ഇതിന്റെചൊവ ഇണ്ടാവല്ലോ പോകന്റെ ഉം ഇങ്ങലെ നാട്ടിലൊക്കെ എന്താ പറയാ അറിയില്ല ഉം അതിന്റെ സ്മെല്ല് ഇണ്ടാകൂലെ സ്മോക്കിന്റെ ആഹ് ആഹ് ആഹ് ആഹ് അത് ഉണ്ടിങ്കില് നമ്മൾ ദമ്മ് ഇടണം പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുബോ പിന്നെ കുഴി മന്തി എന്ന് പറയുമ്പൊ പിന്നെ കുഴിയില് അറക്കി വെച്ച് ക്കാണ്ട് വെക്കല വീട്ടിലാവുമ്പോ പിന്നെ അത് ഇണ്ടാവൂല നല്ല നമ്മക്ക് ആഹ് ആഹ് ആഹ് അതാ
രസാണ്
ഉം
ഉം ഉം
എനികും ഇഷ്ടമാണ് മന്തി കഴിക്കാൻ ഇഷ്ട്ടാണ്.
ആഹ് അത് പിന്നെ എല്ലാർക്കും പറ്റണര്. ഐറ്റാണല്ലോറി ബിരിയാണി ഒന്നും ഉണ്ടാക്കുലേങ്ങള്.
ആഹ് ഉണ്ടാക്കും ചിക്കൻ ബിരിയാണി ഇണ്ടാക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും ഉം ഇല്ല ബീഫ്.
ലിഷ്ട്ടണ്ട ലൈറ്റ് ഇഷ്ടംലൈറ്റണ പറ്റാഞ്ഞിട്ടോ.
അല്ല അങ്ങനെ കഴിക്കാറില്ല വീട്ടിൽ ആർക്കും അത്ര ഇഷ്ടല്ല ബീഫ് ചിക്കൻ എല്ലാവർക്കും ഇഷ്ട്ടാ ചിക്കനും എല്ലാരും കഴിക്കത്തില്ല മതർ ഒന്നും ചിക്കൻ കഴികത്തില്ല പിന്നെമോക്കും വല്യ താല്പര്യ അല്ല മോന് ചിക്കനും ബീഫും മട്ടനും ഒക്കെ അവൻ കഴിചോള്ളൂ.
എല്ലാം കഴിക്കണ അല്ലേ ആഹാ പിന്നാവുമ്പൊ
അങ്ങനെ വെക്കാറൊന്നുല്ല.
ആഹ് ആഹ് ആഹ് ശരി.
ചിക്കൻ നല്ലും ആഴ്ചേല് ഒരിക്കലൊക്കെ മേടിക്കും.
ആഹ് ആഹ് ആഹ് ആഹ്
ഉം നല്ലപഴു ഒക്കെ ആണ് ബിരിയാണി സ്ഥിര ഒന്നും ഉണ്ടാകത്തില്ല വല്ലപ്പോഴും ആണ് ഒക്കെ.
ആഹ ആ അത് നമ്മള് ആഴ്ചീലോഅല്ലെങ്കി ഈ രണ്ടാഴ്ച കുടുമ്പോളൊക്കെ പിരിയാണിവെക്കു.
ആ നമ്മളിങ്ങനെ രണ്ട് മാസൊക്കെ കൂടുമ്പോഴ്യോ അങ്ങനെയൊക്കെ ഉണ്ട്.
ണ്ടാകുംലെ.
ഹ്മ്.
ശരി.
ഞാൻ പെട്ടന്ന് കുക്കർ ബിരിയാണിആക്കും അതാകുമ്പം.
കുക്ക റില് വെക്കുലാഞാന്ട്ടോ.
അല്ലല്ലേ.
വെക്കാല് അടുപ്പത്തി റെഡിയാ ആയി അടുപ്പത് ഉണ്ടാക്കി ശീലായിട്ടേ.
ആ.
അതൊക്കെ അടുപ്പത്ത വെക്കോളൂ കുക്കറിലാകുമ്പോ ഇനിക്ക്അത് പാകായി ഒരു. ആറി ക്കെ അങ്ങട്ട് റെഡി ആയികിട്ടോയ്‌. ആ വെച്ച് വെച്ച് റെഡി ആയില്ലേ ആ ആ ആ. പിന്നെ പലഹാരങ്ങളൊക്കെ ഉണ്ടാകോ.
ആഹ പലഹാരങ്ങള് കേക്കൊക്കെ ഉണ്ടാക്കും.
കേക്ണ്ടാകുംലെ ഉം ഇന്ന് വെ യ്ഗീട്ട്എന്തേലും ഇണ്ടായിന്ന. ഇന്ന് വൈകിട്ട് എന്തേലും ഉണ്ടാക്കി ന്നായിക്ക.
ഇന്ന് വൈകിട്ട്. ഇന്ന് വൈകിട്ടൊന്നും ഉണ്ടാക്കില്ല സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കില്ല സ്വീറ്റ്. പൊട്ടാറ്റയിരുന്നു അത് പുഴുങ്ങി വെച്ച് കഴിട്ട് സീറ്റ് പൊട്ടാറ്റ. അറിഞ്ഞുടേ.
അഏതാ.
സീറ്റ് പൊട്ടാറ്റന്ന് പറഞ്ഞാ നമ്മളിവിടെ മധുര കിഴങ്ങങ്ന്ന് പറയും.
ആ ഉർ ആ അത്.
ഉരുളക്കിഴങ്ങല്ല.
ചക്കരക്കേങ്ങ അല്ലേ.
ആ ഓ ചക്കര കിഴങ്ങ് നമ്മള് മധുരക്കിഴങ്ങ്ന്ന പറയുന്നെ ആ നീവാ. റെഡ് കളറില് നിളള്ളേ.
ആ ആ റെഡ് ഉണ്ടാവും വെള്ളി ഉണ്ടാവും. വയ്റ്റിടലുണ്ടാവും അതല്ലേ ആ ആ ആ ഇവടെ ചക്കരക്കേങ്ങ്ന്ന് അറിയ.
ഓ ഓ.
ഉ ഉം ഉം. ആതൊരു രസാണ് ആഹ് ആഹ് ആ പഴ്യെ. സ്ഥലങ്ങളിലും പല രീതിലാണല്ലോ
ആഹ് നിങ്ങള് നിങ്ങള് പപ്പായക്ക് എന്തോ പറയുന്നേ ഓഹ് നമ്മള് പപ്പായന്ന് അല്ലെ കപ്പക്കാന്ന് പറയും
ക കയ്പ്പങ്ങ എന്ന് പറേമ്പോ മറ്റതിന് പാവക്കക്ക് പാവക്കന്നല്ലേ ക പ്പങ്ങറിണ്
ആഹ് നമ്മള് പറ്ന്ന് കപ്പക്കാ കപ്പക്കാ
ആ കപ്പക്ക ഇവിടെ പറയില്ലേ ആഹ കപ്പക്കല്ലേ എവിടെ കർമൂസ കറുത്ത. ത്താന്നറയും അയ് രണ്ടും പറയും
ആഹ്
പപ്പായനൊന്നും അങ്ങനെ പറയില്ല അതൊക്കെ മലയാളാണ് നമ്മള് മലപ്പുറം ഭാഷയില് മാറ്റണ്ട് ചെറുതായി
ആഹ് ആന്ന് ആന്ന് ഞാൻ പറയുന്നേക്ക നിങ്ങക്ക് മനസ്സിലാവുന്നോണ്ടോ ആഹ്
ഇന്റെതാ
നല്ല ച് ആഹ് മൻസ്സിലാവും
മൻസ്സിലാവുലേ ആഹ് ആഹ് അല്ല ചെല വാക്കുകളേ
ആഹ് ഡിഫ്രൻസ് വരും ഉം
ആഹ് ആഹ് ആഹ്
നമ്മള് തെക്കോട്ട് തിരുവന്തരവാണ്
ന്തരവാണ് ആഹ് അഹ് അത് ശെരി ആഹ്
തിരുവന്തപുര്
തിരുവന്തപുരം വന്നിട്ടില്ല എറണാകുളം അയിലങ്ങട്ടാെക്കെ വന്ന്ക്ക്ണ് തിരുവന്തരത്തെക്ക് എത്തിട്ടില്ല അത് പേ പ്രോഗ്രാംസ് ഒക് ക്കെ ണ്ടായിട്ട്ഓരോ ഇതിന്റെശ അയിനൊക്കെ പോന്ന് പോരന്നൊക്കെ വിചാരിച്ചീന് വന്ന്ട്ടില്ല
ആഹ് ഓഹോ
ഉം ഉം ഉം
കൊല്ലോക്കെ വന്നിട്ടു ഇല്ല എറണാകുളം വരെ വന്നിട്ടൊള്ളല്ലേ
ആഹ് എറണാകുളം വന്ന്ക്ക്ണ് എറണാകുളം കൊച്ചി അവിടെ രണ്ടാേട് ടുത്തും വന്ന്ക്ക്ണ് ഉം പക്ഷേ അങ്ങട്ട് എത് എത്തീട്ടില്ല
ഉം ഞാനും അങ്ങോട്ടൊന്നും വന്ന്ട്ടില്ല പാലക്കാട് വന്നിട്ടുണ്ട് അല്ലാതെ മലപ് പ്പൊറോം കോഴിക്കോടൊന്നും വന്നിട്ടില്ല ആഹ് വന്നിട്ടില്ല
ട്രിപ്പായിക്കാേണ്ട് നമ്മളി ഇങ്ങട്ടക്കെ പോരും എന്താ മൂന്നാറ് എന്താ ഊട്ടി അയ്ലക്കെ അങ്ങട്ട് വന്ന്ക്ക്ണ്
ട്ടി പോവാൻ എളുപ്പവല്ലേ
എളുപ്പം വെച്ച ലോങ്ങ്ണ്ട്
ആഹ് ഇപ്പം ഊ ട്ടീല് പുഷ്പമേള നടന്ന് കഴിഞ്ഞെന്ന് തോന്ന്ന്നു കഴിഞ്ഞ ആഴ്ച്ചെക്കെ പത്രത്തിലൊ പത്രത്തിലൊക്കെ ഒണ്ടാർന്ന് പുഷ്പോത്സവം നടക്കുന്നുന്ന്
ഇപ്പ ഈ ഇതിലൊക്കെ ചൂടല്ലെയ്ക്കാരം
ആഹ് തണുപ്പല്ലേ ഊട്ടില് ചെന്നാലും വല്ല്യേ കൊഴപ്പവില്ല വല്ല്യ തണുപ്പ് കാണത്തില്ല ഇപ്പോ അല്ലാതെ പോകുമ്പോഴൊക്കെ നല്ല തണുപ്പല്ലേ രാത്രിലൊക്കെ ഉം ഉം പിന്നെ വേറെ എന്തോ ഉണ്ടല്ലാത് വിശേഷങ്ങള് എന്ത് പിന്നെ വേറെ എന്താ ഹോബീസ് ഒക്കെ എന്താണ്
അങ്ങനെയൊന്നുംല്ല്യ ചെറ്തായിട്ട് എന്തേലൊക്കെ തയ്ക്കല് അതൊക്കെണ്ട്
ആഹ് ചുരിതാറാെക്കെ തയ്ക്കോ
ആഹ് ചുര്താറ് ഉം ഉംക്കെ തയ്ക്കും
ബ്ലൗസൊക്കെ തയ്ക്കോ
ആഹ് ബ്ലൗസ് ഉം ബ്ലൗസ് പട്ച്ച്ട്ടില്ല ബ്ലൗസ് പിന്നെ അങ്ങനെ സാധാ യൂസെയ്യൂല്ലാചെര് ച്ച്കാണ്ട് പഠ്ച്ച്ട്ടില്ല ആ ചുരിദാറ് മാക് നൈറ്റി താപോലെ എന്താ മേലടിക്ക്ണ കാര്യങ്ങള് അങ്ങനെക്കടിക്കും വല്ല്യാെതാളൊന്നും അടിക്കൂല ന്നാലും കൊറെശക്കെ നമ്മളാവ്സ ആഹ് അവനാനവശ്യത്തിനടിക്ക് ഓ പിന്നെ പുറത്ക്ക് ഒക്കെ ചെറുതായിട്ടൊക്കെ എന്തേലും ഒക്കെ ഒന്ന് ഷേയ്പ്പാക്കാൻ കാര്യങ്ങളൊക്കെ ഒക്കെണ്ടാവും അങ്ങൻത്തൊക്കെ തയ്ച്ചാെട്ക്കും
ഞാനും തയ്ക്കും അത് അത്യാവശ്യവാ എൻ്റെതൊക്കെ തയ്ക്കും ചുരിദാറൊക്കെപ്പ നേര്ത്തെ തയ്ക്കാന്നി ഇപ്പ പിന്നെങ് വേടിക്കെയ്ത് റെഡമെയ്ട് വേടിക്കുന്നോണ്ടേ
ആഹ് ആഹ് ആഹ്
പണ്ടൊക്കെ ചുരിദാറമ്മള് സ് സ്ഥിരം തുണി ഇട്ത്ത് കൊടുത്ത് സ്റ്റിച്ചെയ്തിട്ടായിരുന്നു ഇട്ന്ന് ആഹ് ഇപ്പം പിന്നെങ്ങ് റെഡിമെയ്ഡല്ലേ മേടിക്കുന്നേ
ആഹ് അപ്പം റെഡിമെയ്ഡ് ഒന്ന് മേലടിക്കാല്ലെ ഇണ്ടാവാെള്ളൂ
ആഹ് അങ്ങനെ അതുണ്ട് അങ്ങനെ ഇപ്പ തയ്യലില്ല പണ്ടഅന്ന് ബ്ലൗസാെഒക്കെ തയ്ക്കുവായിര്ന്ന് ഇപ്പ ഇല്ല ഇപ്പ എങ്ങനെ സാരി ഉടുപ്പും കുറവാണ് ആ അതൊണ്ട്
കതാറല്ലേ
ആ ചുരിദാറ പറു ആഹ അതുകൊണ്ട ഇപ്പം അങ്ങനെ ത്യരുന്നില്ല പിന്നെ അത്യാവശ്യം ഒക്കെ ഉള്ളത് നമ്മുടെ ആവശ്യത്തിന ഉള്ളതൊക്കെ തയ്ക്ക എ എത്രയേ ഉള്ളൂ
ആ ആ ആ ആ
ഉം പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള വേഷം ഏതാ ചുരിദാറോ സാരി അല്ല നിങ്ങള് സാരി എതി കൊടുക്കത്തില്ലേ
ഏന സാരി ഞങഎടുക്കല്ല ഇഷ്ടൊക്കെ തന്നെയാണ് ചുരിദാറാണ് അതേപലെ പർദ അ രണ്ടും പോകവും അ അത എളുപ്പുണ്ടാവും ചുരിദാനക്കാള എളപ്പം ഉ പണ്ട് ദസ ഉ പിന്നെ പിന്നെ പുൊറത്തങ്ങള് ഈ ഭാഗത്തടെക്കെ വരാറുണ്ടോ ലോങ്ങ് അതുപോലെ സ്റ്റേ ചെയ്യുന്ന ട്രിപ്പും കാര്യങ്ങളൊന്നും പോല ഉണ്ടാവില്ല അല്ലേ
സ്റ്റേ ചെയ്യുന്ന ട്രിപ്പൊന്നും ഇപ്പം പോറില്ല
ശരി
പിന്നെ വേറെ എന്തതുണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാറുണ്ടോ
പുസ്തകങ്ങൾ വായിനപ്പോ കുറവാണ് അദ്യൊക്കെ വായിച്ചിന് പിന്നെ ടൈമപ്പൊക്കെ പോണയതൊണ്ട് വായനൊക്കെ പറ്റ കുറവാണ് പിന്നെ കാര്ങ്ങൊക്ക പ മറ്റേ പത്രം നമ്മൾ വായിച്ച കല്ലോ ഇപ്പം പിന്നെ അതുല്ല ഇപ്പ ന്യൂസ്‌ കാര്യങ്ങളൊക്കെ നമ്മള്ക്ക് ഒക്കെ കൈ തന്നെല്ലേ കാണാനും കേൾക്കാനും അവര് ഫുള്ളായിലാണ് വായിക്കാ വായനൊക്കെ പറ്റിയ കുറവാണ് പി കുട്ടികളെ പഠി വയനക്കണ ആ തമിലിലെ വായന മാത്രമേ ഉള്ളൂ
ഓ തനിയ ഇരുന്ന് പഠിച്ചോളൂ അത് നമ്മള് പ്രസ് ചെയ്ത് കൊടുക്കണോ
ആ ഇനി ഇപ്പ കളിയന്തതായിട്ടേ മടിയാണ് ശക്ഷ ന അപ്പറത്ത് ഇരിക്കണം അതന്നെ ഒരു വായിക്കുള്ളൂ
ഓ
അതുപോെലെ ഫോണ ലാസ് ഇട്ട് ത്ത് പോകാൻ പാടില്ല ഇട്ടായി പോയിണ്ടെങ്കിൽ പിന്നെ അവര് വലുതായ രീതിയിയില് അയോയൂസ് ചെയ്യും
ഉം അതല്ല ബേസിക്ക് നമ്മള് പറഞ്ഞു കൊടുത്താല്േ പിന്നെ ഒരു വലതമ്പ പഠിച്ചോളും ബേസിക് കിട്ട കഴിഞ്ഞ ചെറിയ ക്ലാസ്സൊക്കെ ക്കെ ആവുമ്പോ നമ്മള അടുത്ത് ഇരുന്ന് പഠിപ്പിക്കണം ശ്രദ്ധ മാറിപ്പോകതെ എ വ കഴിഞ്ഞാൽ ബേസിക് കിട്ടിക്കഴിഞ്ഞെ വലുതായ പിന്നെ അവര് തന്നെ അവർക്ക് പഠിക്കണന്നുള്ളൊരു ബോധവൊക്കെ വരും
ആ ആ ആ ശരിയാ മ്മ് മ്മ് മ്മ് ശരിയാ
ട്യൂഷൻന്നൊക്കെ പോകും ഞങ്ങള്
ഇല്ല ട്യൂഷൻ പോയിട്ടില്ല എട്ടാം ക്ലാസ്സിക്ക് എത്തിയിടട്ടെള്ളോ പിന്നെ പറഞ്ഞച്ചി
ആഹ ആഹ ആ
പിന്നെന്താന്നാല് പിന്നെ ആ ആ ആ
ഇന്ന് വേറെ വേറെ സുഖമായിട്ടിരിക്കുന്നു അല്ലാതെ വിശേഷങ്ങളൊന്നുംല്ല
ആ എന്നാ ഒക്കെട്ടോ
ശരിയായ ആ ശരി ശരി